ആഹ്, ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ആഹ് സുഖവായിരിക്കുന്നു വിശേഷങ്ങള് എന്തൊക്കെയുണ്ട്? മഴയൊക്കെ ഒണ്ടോ അവടെ നിങ്ങളെ നാട്ടില്
മഴയ്ണ്ട് രാവിലെ ഉച്ചയ്ക്കൊക്കെ മഴ പെയ്തായിരുന്നു അവടെയോ
ഇവിടെയും ചെറുതായിട്ടക്കെ പൊടിഞ്ഞതേഒള്ളന്ന് വെല്ല്യ മഴ പെയ്തില്ല
ഇവിടെ മഴ പെയ്തു തുണി വിരിച്ചിടും മഴ പെയ്യും ചായ കുടിച്ചില്ല
ഞാമ്മളക്കെ ചായുടിച്ചു പിന്നെ പിള്ളേരക്കെ സ്കൂളീന്ന് വന്നോ
പിള്ളേരക്കെ സ്കൂളീന്ന് വന്നില്ല അവര് സ്കൂളി വിട്ടിട്ട് നേരെ അവര് നാത്തൂന്റെ വീട്ടിലോട്ട് പോയി
ആഹ് ആഹ് പിന്നെ പിന്നെ എന്തക്കെണ്ട് വിശേഷം
വിശേഷങ്ങളെന്താ സുഖവായിട്ട് പോന്നു ആഹ് ചോറും ആഹ് ചിക്കം കറിയും
ചിക്കം കറി വെച്ചോ കയിച്ചോ ആഹ് കയിച്ചില്ലേ
പിന്നെ എൻ എന്താ വിശേഷങ്ങളക്കെ അവിടെ എന്താ പാചകം ചെയ്തോ
ആഹ് വിശേഷൊന്നുല്ല ജോലീ നേരത്തേ നാത്തുൻ വിളിച്ചപ്പഴ്ത്തേക്ക് തുണി കഴിക്കോണ്ടിരിക്കാരുന്നു പിന്നെ വിളിച്ചേന്റെ ആ മൂഡില് പിന്നെ അത് ഞാൻ ചെയ്തില്ല മടി പിടിച്ച അവിടിരുന്ന് അത് പിടിച്ച അവിടിരുന്ന് ഇല്ലന്നി കൊറച്ചും കൂടെ ഒരു കൊറച്ചുംകുട വിരിച്ചിട്ടാ മതിയാ- - മുക്കി പിഴിഞ്ഞ് വേറൊന്നുല്ല ഉം
പിന്നെ അവടെ കറങ്ങാനക്ക പോവാറൊണ്ടോ
കറങ്ങാനക്കെ പോകാറുണ്ട് ആഹ് കറങ്ങാനക്കെ പോകാറുണ്ട് അത്യാവിശ്യം എന്നും ബീച്ച് എന്നെ ബീച്ച് എന്നെ ബീച്ച് എന്നെ
എന്നും ബീച്ച് പിന്നെ ഞമ്മളും എന്നും ബീച്ച് എന്നെ ബീച്ച് എന്നെ ബീച്ച്
ആഹ് ഓഹ് ഈ ബീച്ച് വിട്ടൊരു പിടിയില്ലല്ലേ അമ്മക്കു അങ്ങനന്നെ
ഏറ്റം കൂടുതല്ള്ള ബീച്ചല്ലേ ഞമ്മക്ക്
ആഹ് അത് ഉണ്ട് ആഹ് ആഹ് ഓഹ് ഇവടീം അങ്ങനേക്കതന്നേ ആഹ് സിനിമേളക്ക ഏഹ് തിയേറ്ററിലങ്ങനെ വലുതായിട്ട് പോയി കണ്ടിട്ടൊന്നുല്ല രണ്ട് സിനിമയേ കണ്ടിട്ടൊള്ളു എല്ലാ ഇപ്പ എക്സ്പ്ലെയിൻഡ് മൂവിയാണല്ലേ കാണുന്നത്
ആഹ് അതെ എക്സ്പ്ലെയ്ൻട് മൂവി ഞാനും എക്സ്പ്ലെയ്ൻ മൂവി അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയേതാ അങ്ങനെണങ്കി എക്സ്പ്ലെന്റ് മൂവി ഏറ്റവും ഇഷ്ടപെട്ടത് ഏതാ
എനിക്ക് ലോസ്റ്റാണ് ഇഷ്ടം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം
എനിക്ക് ലോസ്റ്റ്ന്നേ ഇഷ്ടം
ആഹ് ആഹ് നല്ല സീരിയസ് നല്ല സിനിമേ അത് നല്ല സീരിയസാ അത്
അതെ അതുപോലെ എനിക്കൊരു സീരീസ് പറഞ്ഞന്നാ നല്ലോര്ണ്ണം
നല്ല ഒരെണ്ണം നോക്കിട്ടൊക്കെ പറയാൻ പറ്റൂല
ലോസ്റ്റും ഫ്രെമ്മും അല്ലാതെ ഈ അടുത്ത് കണ്ട ഏറ്റവും നല്ലൊരു സീരീസ് പറഞ്താ
ഏറ്റവും നല്ലത് അടുത്ത് കണ്ടേൽ എനിക്കിഷ്ടപ്പെട്ടത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്നൊരു അതെല്ലാരും പറയും കുട്ടേൾക്ക് കുട്ടികള്ടെ സിനിമേന്ന് പക്ഷെ കാണാൻ നല്ല സിനിമയാണ് കുട്ടികള്ടെ സിനിമ തന്നെ അതിനകത്തെ ആ ആക്ടേഴ്സ് ഒക്കെ കുട്ടേളാണ് പിന്നെ അവര്ടെ ഓരോ സീസ ണനുസരിച്ച് ഈ പിള്ളേര് വളന്ന് വള വല്ലേ പിള്ളേരായി കൊണ്ടിരിക്കും അതെന്നെണ് ഇനിപ്പ നെറ്റ്ഫ്ലക്സ് അതിന്റെ അട്ത്ത ആറാമത്തെ സീസണോട് കൂടി അ തീരുന്നേ ആൺ ഞ് ആറാമത്തെ സീസന് വേണ്ടി വെയിറ്റിങ്ങാണ്
മീറ്റിംങ്ങോ? ആഹ് ഓക്കെ ഓക്കെ അപ്പൊ ആറാമത്തെ സീസണെന്ന് എറങ്ങും?
എന്ന് എറങ്ങോന്നൊന്നും അറിഞ്ഞൂട അത് നെറ്റ്ലിക്സുകാരുടെ കയ്യിലിരിപ്പ് പോലെയിരിക്കും
ആണല്ലേ? അല്ല എനിക്ക് കാ ണണോന്ന് ആ്രഹവുണ്ട് ഇപ്പ ഞാൻ സിരിയസ്കള് തെരഞ്ഞോണ്ട് നടക്കുവ
ആണല്ലേ? ഞാൻ കൊറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കില് കാണാൻ സമയം കിട്ടത്തില്ല അതാ പ്രശ്നം
ഓഹ് എനിക്ക് സമയം കിട്ടും അതു കൊണ്ടൊന്ന് അയച്ച് തന്നാൽ വലിയ ഉപകാരം
ഓക്കെ ഞാനയച്ചു തരാം പിന്നെ കണ്ടതില് ഇയാള് കണ്ടേല് ഏതാ നല്ല സീരിയസ്?
ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ലോസ്റ്റ് ഫ്രമ്മ് ഇഷ്ട്ടപ്പെട്ടു
ആഹ്
പിന്നെ സീരീസ് എന്ന് പറയുമ്പഴത്തേക്കും വേറേന്ന് വെച്ചാല് ഏഹ് ഒരു തമിഴിലെ ഒരെണ്ണ ഒണ്ടല്ലോ.? ബാൽക്കൺ ടെയ്ത്ത് കൊള്ളാം അതും ഞാൻ കണ്ടാരുന്നു ഫുള്ള് പക്ഷെങ്കില് തമിഴിലൊരു സീരീസ് ഇണ്ട് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നേയൊള്ളു സൂപ്പറായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു വെയിറ്റിങ്ങാണ് അടുത്ത പാർട്ടിന് വേണ്ടി
എനിക്ക് പിന്നെ ഈ തമിഴ് വല്ല്യ വശമില്ലാത്തത് കൊണ്ടാണ് തമിഴ് എക്സ്പ്ലെയിൻ പോലും കാണാത്തത് ഒരുപാട് സിനിമകള് അങ്ങനെയാണെങ്കി കാണാവുണ്ട് തമിഴ് മനസ്സിലാവാത്ത ത് കൊണ്ടുള്ള ഒറ്റ പ്രശ്നേയൊള്ളു
കണ്ടാലേ മനസ്സിലാവൊള്ളൂ വീണ്ടും വീണ്ടും കണണം നമ്മുടെ മലയാളത്തിനോട് സാദൃശ്യമുള്ളതാണല്ലോ തമിഴ്?
കാട്ടു തമിഴാണെങ്കി മനസ്സിലാവില്ല ചെല തമിഴ്കള് മനസ്സിലാവും പക്ഷെ എനിക്കൊരു പ്രശ്നവുണ്ട് ഞാൻ എന്റെറെ അടുത്ത് ആഹ് അടുത്ത് ആരാണോ ഇരിക്കുന്നെ അവരോട് ഞാൻ എടക്കെടയ്ക്ക് സംശയം ചോദിക്കും
ഉം ചെല വാക്കുകളല്ലേ? അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചോയ്ച്ചാ മതി പറഞ്ഞു തരും
ആഹ് ആഹ്
ഉം
പിന്നെ പഠിത്തവൊക്കെ കഴിഞല്ലോ? എത്ര വരെ പഠിച്ചു?
എത്ര വരെ ജീവിതം പഠിക്കെയാണ് പ്ലസ് ടു വരെ പഠിച്ചു
ജീവിതം പഠിച്ചോണ്ടിരിക്കെയാണോ ഞാനും ജീവിതം പഠിച്ചോണ്ടിരിക്കയാണ് കൂട്ടുകാരി
ജീവിതം എങ്ങനെയുണ്ട്?
നല്ല ജീവിതം ഓരോ നമുക്കും എല്ലാം ജീവിതം ഒരു പാഠമാണല്ലോ പഠ പുസ്തകമാണല്ലോ നമ്മുടെ ജീവിതം
എസ് എസ്സ്
പിന്നെ ആഹ് അത്യാവിശ്യം ഫോണില് നെറ്റില്ലെങ്കി വായിക്കും.
ബാലരമ ആയിരിക്കും
ബാലരമ വായിക്കും ചോറ് തിന്നാൻ നേരത്താണ് കൂടുതലും വായിക്കുന്നത്.
ചിത്രകഥയാണോ ഇഷ്ടം നോവലാണോ ഇഷ്ടം?
നോവലിഷ്ട്ടവ
നോവല് ഇഷ്ടമാണ് എനിക്കും നോവലുകളൊക്കെ ഇഷ്ടമാണ് അത്യാവിശ്യം വായിക്കും.
ആഹ് ബുക്കുകളൊക്കെയുണ്ടോ? പക്ഷേ ലൈബ്രറി പോലെ വല്ലോം സെറ്റാക്കിയിട്ടുണ്ടോ?
ഒത്തിരിയൊന്നുല്ല എന്നാലും ഒരു അഞ്ചാറെണ്ണം ഒരു പത്ത് പതിനഞ്ചണ്ണം കാണും.
ആഹ് നല്ലതാണ് ബുക്കൊക്കെ വായിക്കുന്നത്.
ആഹ് അതെ വായിക്കൊ?
വല്ലപ്പോഴും ഒക്കെ ഇവിടെയും ബുക്കുകൾ ഇരുപുണ്ട്. ഇണ്ട് വല്ലപ്പോഴും ഒക്കെ ഫോണ് കണ്ട് മടക്കുമ്പം വല്ലപ്പഴും ചോറ് തിന്നാൻ നേരത്ത് ബുക്ക് എടുത്ത് വെച്ച് വായിക്കും.
ഫോണൊന്നും അധികം കാണാൻ പാടില്ല ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ബുക്കുകൾ വായിക്കുന്നത്.
ഉം തീർച്ചയായിട്ടും. ബുക്കുകൾ വായിക്കുന്നതാണ് ഇപ്പ വായന എപ്പോഴും നല്ലതാണ്.
അതെ അതെ.
പറ കേട്ടിട്ടില്ലേ കുഞ്ഞുണ്ണിമാശ് പറഞ്ഞേക്കുന്നത് വായിച്ചാ വളരും വായി ചില്ലെങ്കിൽ വളയോ ഒന്നും അങ്ങനെ എന്തെരാ ഉണ്ട്.
വായിച്ചാലും വളരും വായിച്ചില്ലെലും വളരും വായിച്ചില്ലെങ്കിൽ എന്തര് വളയും. വായിച്ചാൽ വളരോ.
ആഹ് എന്തോരു ആഹ് ആഹ് ആ ഹ് ആഹ് അതന്നേ അതന്നേ കണ്ടോ അതുവരെ മറന്നു പടുത്തം കൂള് വിട്ടതിന് ശേഷം പിന്നെ ഒന്നും ഓർമ്മയില്ല. ഉം. പഠിക്കുന്ന കാലത്ത് ഏതായിരുന്നു ഇഷ്ടപ്പെട്ട സബ്ജക്ട്.
പഠിക്കുന്ന കാലത്ത് എത്ര സബ്ജക്ട് ഉണ്ട് ചോദിച്ചാൽ അതറിയത്തില്ല എ.
ഉം ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതന്ന് ചോദിച്ചപ്പം മലയാളമാണല്ലേ വേറെ സബ്ജക്റ്റ് ഒന്നും ഇഷ്ടല്ലേ.
എല്ലാം ഇഷ്ടമാണ് എല്ലാം ഒരുപോലെ തന്നെ. അതുകൊണ്ടല്ലാം ഇഷ്ട ഇത്ര വർ വർഷങ്ങള് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് ഓർക്കാനേ തോന്നുന്നില്ല.
ഏ ഓർക്കണ്ട വെറപ്പാന്നല്ലീ.
ഹും അങ്ങനെയല്ല ഓർക്കത്തില്ല. ഓർക്കാൻ തോന്നുന്നില്ല പഠിച്ച കൂട്ടുകാരെയൊക്കെ ഓർക്കും പഠിച്ച പാഠങ്ങളൊന്നും ഓർക്കാറില്ല.
അയ്യോ.
പിന്നെ അത്യാവശ്യം ചില പാഠങ്ങൾ ഓർമ്മയുണ്ട്.
ആ ഹ് പിന്നെ ആഹ്. അയ് അത് ആ മലയാളത്തില ചില
പാഠങ്ങളിലൊക്കെ ഉണ്ടല്ലോ പുസ്തകങ്ങളില് ഉണ്ടല്ലോ.
മഴയോ അങ്ങനെ എന്തെങ്ങും ഉണ്ടൊക്കെയ ഉള്ള കുറച്ച്.
അങ്ങനെ കുറച്ച് കാണും ആ ഒരു ഭാഗം ഓർത്തിരിപ്പുണ്ട്.
ഈ നോവലുകളൊക്കെ സിനിമകളാക്കിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടോ ചെല നോവലുകള്.
ആഹ് കണ്ടുണ്ട് എഹ് ഓടയിൽ നിന്ന്.
ആഹ് മതിലികള്.
ആഹ് അങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ട് മതിലുകൾ ഞാൻ കണ്ടിട്ടില്ല ആ മതിലുകളുടെ കുറ കുറച്ച് ഭാഗങ്ങള് കണ്ടിണ്ട് ബാല്യകാല സഖി കണ്ടു.
ഉം അങ്ങനെ കുറച്ച് നല്ല നല്ല നോവലുകളുണ്ട്. ചിലതൊക്കെ സീരിയല് വിഷയാ ക്കിയാൻ.
ആഹ് അത് സീരിയലായിട്ട് വരുന്നതൊക്കെ ഏതാ ഈ മാഗസനിൽ വന്നിട്ടുള്ള നോവലുകളാണ്
ആണ്ല്ലേ ആഹ് ആഹ് പിന്ന
പിന്നെ വായിച്ച ബുക്കുകളിൽ ഏറ്റവും നല്ല ബുക്കേതാ
ഞാൻ വായിച്ചേ എനിക്കിഷ്ടപ്പെട്ട കഥ ട്രാക്കുളയുടെ കഥയ
അടിപൊളി
ത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ അത് വാ ഒരിക്ക കൂടെ പിന്നെ വായിച്ചിട്ടേ ഇല്ല പക്ഷെ വായിച്ചപ്പ അത് അടിപൊളി കഥയാണ്
വായിക്കാൻ ഒത്തിരി മടിയായിരുന്നിട്ടും വായിച്ചൊരു കാര്യമാണ് ട്രാക്കുളേടെ ഇഷ്ട നോവല്
ആണൊ, ആഹ് ഞാനും എന്റെ ചെറിയ പ്രായത്തി വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വട്ടെ വായിക്ക്യൂ പിന്നെ വായിച്ചില്ല പേടിയാന്നെ ഈ പ്രേതങ്ങളെ എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ആഹ് അടുത്തുള്ള ബു ബുക്ക്സ്റ്റാളുകളൊന്നുല്ലേ ലൈബ്രറികളൊന്നുല്ലേ
ഉണ്ടുണ്ട്
ആഹ്
ആ പരിസരത്തോട്ട് പോവാറില്ലന്നേള്ളൂ എല്ലാം ഓൺലൈനിൽ നിന്ന് ഓർഡറെയ്ത് വാങ്ങിക്ക്യും
ആഹ് ആഹ് ശരിയാണ് ഇപ്പം എല്ലാം ഓൺലൈൻ വഴി കിട്ടുന്നതൂംണ്ട്
ഉം
അതാണ് എളുപ്പം
എളുപ്പം
ഉം പിന്നെ
പിന്നെ യോ
പിന്നെന്താണ്
ചായ ചായയ്ക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു കഴിയ്ക്കാൻ ചായൻ്റൂട്ടത്തിൽ
ചായ ഞങ്ങക്കിപ്പം പിള്ളേരൊക്കെ വന്നത് കൊണ്ട് ചായ കുട്ട്യേക്ക് ചപ്പാത്തി മീൻകറിം കൂടെ കൊടുത്തു അപ്പവർക്ക് പാലും ചപ്പാത്തിം മീൻകറിം കൊടുത്തു ഞാന് ഞാനും ഉമ്മായും ഉണ്ടാർന്നു ഞങ്ങള് ചായിം യും കുട്ച്ച്
ആഹ് കൊള്ളാം
ഉം പിന്നെ നിങ്ങക്കും ചോറും ചിക്കനും മാത്രേ ഉള്ളായിരുന്നോ വേറെ മലക്കറി ഐറ്റംസ് വെജിറ്റേറിയനായിട്ടൊന്നും ഇല്ലായിരുന്നു അച്ചാർ ആഹ് ഉച്ചക്കിന്നതായിരുന്നല്ലേ
അതെ ഇന്ന് ഉച്ചയ്ക്കതായിരുന്നു
ആഹ് ഇവടെ ഇന്ന് മീൻ മാങ്ങിച്ചു കൊഴിയ വാള
പൊര്യേളേന്നു അഹ്
ഉം മീൻ പൊരിച്ചതും പയറ് തോരനും പിന്നെ തൈരും അച്ചാറൂണ്ടായിരുന്നു
നമുക്കത് പോരേ അളിയാ
അത് മതിയളിയാ
ആഹ് അത് തന്നെ ആഹ് അല്ല ഒന്നുഇല്ല ഒന്നുല്ലാന്ന് പറഞ്ഞാലും ചിലപ്പളേ വീട്ടിലൊരുപാട് സാധനങ്ങള് കാണും
അതുകൊണ്ട് നാളെന്തരായാലും പട്ടിണിയായിരിയ്ക്കും ഉം
ആയിരിക്ക്യും ഉം
പിന്നെ പിന്നെ പൂച്ചകളൊക്കെ ഉണ്ടോ
താ ഒരു പൂച്ചറ പൊറകികൂടെ നടപ്പുണ്ട്
ആഹ്
ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ പൊറകെവരും ഇങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ പൊറകെ വരും
ആഹ് ആഹ് പിന്നെ എന്നാ പിന്നെ
എന്നാ പിന്നെ
ഉം ഉം ഉം ശെരി